ആഹ് ആഹ്
ആഹ് എന്ത പരുപാടി സുഖല്ലെ
ആഹ് സുഖവാണ് ഞാനിങ്ങനെ ജോലിയൊകെ കഴിഞ്ഞു വന്ന് ഇങ്ങനെ കൊറ്ച്ച് വിശ്രമിക്കാണ് ഭക്ഷണൊകെ കഴിച്ചിങ്ങനെ വീട്ടി തന്നെ ഇരിക്കാണ്
എവിടെള്ളത് വീട്ടിലാണല്ലെ വീട്ടിലാൺലെ
ആഹ് വീട്ട്ല് വീട്ട്ല് ആഹ്
എന്താ പനിയൊ ജലദോഷെന്തേലുണ്ടൊ? അതോണ്ട് ശബ്ദൊക്കെ മാറിക്ക്ണല്ലൊ
ആഹാ ചെറ്തായിട്ട്. ഈ കാലാവസ്ഥന്റെ കാലാവസ്ഥ മാറ്റല്ലെ ഞമ്മളെ നാട്ടില് മഴയും കാറ്റൊക്കാണല്ലൊ. അതുമായി ബന്ധ പട്ടെ ചെറീ ജലദോഷം കഫക്കെട്ടൊകാണ്
ഞാനിപ്പൊ നാട്ടിലില്ല. ഞാൻ മധ്യപ്രദേശിലാ ഇള്ളത് ഒരു മാസായിട്ട് ഇപ്പൊ പൊറ് ത്താണ്
ആഹ്
ഞാനിപ്പൊ അവിട്ത്തെ കാലാവസ്ഥ അവിട്ത്തെ പ്രശ്നങ്ങളൊക്ക പത്രവാർത്ത മാധ്യമങ്ങളൊക്ക കാണൽണ്ട് രോഗങ്ങളാണ് പകർച്ചവ്യാദിയാണ് ന്നൊക്ക
ആഹ് തീർച്ചയായും. ഒരുപാട് തരത്തില്ള്ള ഇതുവരെ പോലും കേട്ട്പരിചയത്തൊര് ഒരുപാട് രോഗങ്ങളാണ് ഇപ്പ നമ്മ്ടെ നാട്ടില് പടർന്നുകൊണ്ടിരിക്ക്ന്നത്
ആഹ് ശിഖല്ലാന്ന് പറയപ്പെട്ടൊര് പ്രധാനപ്പെട്ട രോഗാണ് ഇപ്പൊ പകർച്ചവ്യാധി ആയിട്ട്ള്ളത് അയിന്റെ ലക്ഷണങ്ങള് എന്തൊക്കെന്ന് കിട്ടിട്ടൊള്ളു പക്ഷെ എന്തിൽന്നാണത് വർന്നേന്ന് കിട്ടീട്ടില്ലന്നൊക പറീണത് പത്രവാർത്ത മാധ്യമങ്ങൾല് ഇങ്ങന കണ്ടു ഇങ്ങള വീട്ട്ലെല്ലാർക്കുണ്ടൊ പനിയൊക്കെ
ഇല്ല എനക്കിങ്ങനെ ഈ ഒര് കാലാവസ്ഥ മാറുമ്പൊ എല്ലാ സമയത്തും വര്ന്നാണ് ചെറിയ പ്രദേഷം പ്രതിരോധ ശേഷി കൊറവ്ള്ളോണ്ട് ചെറുപ്പം മുതലേ ഇങ്ങനെ കാലാവസ്ഥ മാറുമ്പളും അലർ അലർജീന്റെ ഭാഗായിട്ട് ഇടയ്ക്കെടക്ക് ഇണ്ടാവുന്നാണ്
ആഹ് അത് ഞമ്മളെ കേരളത്തിന്റെ സാഹചര്യം തന്നെ അങ്ങനെയാണല്ലൊ
ആഹ്
കേരളത്തിലെ എപ്പളും ങ്ങനെ കാലാവസ്ഥ മാറിക്കൊണ്ട് ചൂട് കഴിഞ്ഞാ മഴ മഴ കഴിഞ്ഞ പിന്നെ തണ് പ്പ് തണുപ്പ് കഴിഞ്ഞ പിന്നൊരു വിന്റർ പിന്നൊരു വസന്തകാലം പിന്നെ പിന്നെ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കല്ലെ ഇപ്പ ഞമ്മള കേരളത്തില്ള്ള ആൾക്കാർക് ഇപ്പൊ ഇതൊര് ജലദോഷം അല്ലെങ്കി ഒരു തലവേദന തുമ്മലൊക്കെ സ്വാഭാവികാണ് ചെറിയ പനിയൊക്കെ പക്ഷെ അത് കൈവിട്ട് അതിര് വിട്ട് മഞ്ഞപ്പിത്തണ്ട് ചിക്കൻ ങ്കുനിയ അതുപോലെ ഡെങ്കിപ്പനി ഇതുപോല്ള്ള ശിഖല്ല, നിപ്പ ഇതിലേകൊക്കെ മാറുമ്പാണ് ഞമ്മള് ബുദ്ധിമുട്ട് അുഭവ നമ്മള് പ്രശ്നാറി ഗുരുതരാവ
ഉ
അപ്പ അതിലേകൊക്കെ മാറാതെ ശ്രദ്ധിച്ചാ മതി വേറെ പ്രശ്നങ്ങളൊന്നുണ്ടാവില്ല ഇതൊക്കെ സ്വാഭാവികാണ്
അതെതെ
പിന്നെ നമ്മക്കറ്യ നമ്മള് കേരളപ്പോ കൊറേ മുമ്പ് ഫ്ളാഗ് പോലത്ത തലയിൽ കുഷ് ട്ട രോഗം പോലാത്തെ വല്യ വല്യ രോഗങ്ങൾക്കെണ്ടായിരുന്നു അതിന് ശേഷം പിന്നിപ്പോ നമ്മള് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷാണീ ഈ കൊറോണ പോലത്തെ പകർച്ചവ്യാധി നമ്മളെല്ലാവരും വീട്ടിലിരിക്കേണ്ട ഒരു അവസ് ത്ത വിദ്യബാസ സംവിധാനം നിലച്ച അവസ്ഥ എല്ലാവരുടെയും ജോലി പോയ അവസ്ഥ അപ്പൊ അതിന് ശേഷം നമ്മള് പിന്നെ നിപ്പ കണ്ടു നിപ്പ അമ്മള് ജാഗ്രതയോടെ നമ്മള് നിന്നു നമ്മൾതിനെയും അതിജയിച്ചു പിന്നെ ഇപ്പതാ പുതിയൊരു ഷിഗല്ല പോലത്തെ രോഗം വന്നിക്ക്‌ണ് അത് നമ്മള് അതിജയിക്കൻ മാത്രേള്ളൂ നമ്മുടെ കേരളത്തിന്റെ ആൾ കാര്ള്ള പ്രശ്നം എന്ത വെച്ചാല് ഇതുപോലെയുള്ള പ്രതിരോധ ശേഷി കൂട്ടാനുള്ള ഭക്ഷണങ്ങളോ അല്ല അതുപോലെയുള്ള വ്യായാമങ്ങളോ അല്ലെങ്കില് അതിന് അനുയോജ്യമായരു ശരീര പ്രകൃതി ശരീര ദൈനംദിന ചിട്ട ആഹ് ഒര് കൈവരിക്കാത പ്രശ്നാണ് അല്ലെങ്കിൽ അത് തുടർത്തിയാ മാത്രം നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ ഇതുപോലെയുള്ള രോഗങ്ങളൊക്കെ പക്ഷെ നമ്മൾ ഈ വൈകുന്നേരാ യാലും നമ്മുടെ കൂട്ടുകാരൊപ്പം ഇതുപോലെയുള്ള ഭക്ഷണശാലകളിൽ പോകുന്നു അൽഫം മന്തി മയോനൈസ് ഇതൊക്കെ അമ്മെളെ ശരീരത്തിന് കൂടുതൽ ഹാനികരാണ് പക്ഷെ അതന്നും നമ്മള് ചെറുപകാർക്ക് പറഞ്ഞാ മനസിലാവുന്നില്ലപ്പൊ
അതെ ഒരുപാട് മധുരള്ള ഭക്ഷണം അതുപോൽതെ ഇതുപോലെയുള്ള കരിചോ അതുപോലെ തന്നെ പൊരിച്ചതുമായ ഒരുപാട് അനാവശ്യമായ ഭക്ഷണങ്ങണ് ഇന്നത്തെ സമൂഹം പ്രത്യേകിച്ച് നമ്മുടെ യുവസമൂഹം ഭക്ഷണം ഭക്ഷിച്ചു കൊണ്ടിരിക്കണത് അപ്പൊ ഇതൊക്ക ഒരുപാട് ഭാവിയില് അല്ലെങ്കില് അടുത്ത കാലത്തനേയ് ഒരുപാട് ശരീരത്തിന് ദോഷകരമായ രോഗങ്ങളും ഒരുപാട് വല്ല്യ ഹാനികരമായ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെങ്കില് അവര് നേരത്തെ ഒരു ചെറിയ നിമിഷം നേരത്തെ ആന ആനന്ദത്തിന് വേണ്ടി അതുപോലെ തന്നെ കൂട്ടുകാരട് ഒപ്പോള്ളരു സമയം നല്ല രീതിയിൽ ചെലവഴിക്കാൻ വേണ്ടി അവര് ഭക്ഷണം കഴിക്കാണ് പക്ഷെങ്കി അവർക്കറിയില്ല ഇത് ഒഴിഞ്ഞിരിക്കുന്നത് വളരെ വലിയ മാരകമായ അസുഅങ്ങളാണുള്ളത് അവരെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ ആരും ആരും പറഞ്ഞു കൊടുക്കാനില്ല, ആ ഒര് സമയത്ത് ആരെയും മനസ്സിലാക്കാതെ ഇങ്ങനെ വെറുതേ ഭക്ഷണം കഴിച്ച്കൊണ്ടിരിക്കാണ്. ഇപ്പതൊക്കെ മാറ്റീനെല്ലെങ്കില് വരുന്ന തലമുറയെ ഒരുപാട് ഇതുപോലമ്മള് കേട്ട് പരിചയില്ലാത്ത ഒരുപാട് രോഗങ്ങളും അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്‌.
അതെ നിങ്ങള് പറഞ്ഞെ വളരെ ശരിയാണ്. നമ്മ്ടെ പണ്ടത്തുള്ളാൾക്കാര് നമ്മളെ പൂർവികരൊക്കെ അവര് വീട്ടില് ഇണ്ടാക്കിയിരുന്ന അവരുടെ തോട്ട് ട്ടത്തിൽ ഇണ്ടാക്കിയിര്ന്ന പൂള കൂട്ടാനും, ചക്ക കൂട്ടാനും, കഞ്ഞിം പയറൊക്കേണ് അവര് കഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്ഷിതാക്കൾക്ക് നമ്മുടെ വല്ലി പ്പമാർക്ക് നമ്മുടെ അച്ഛനമ്മമാർ ക്കൊക്കെ കൂടുതൽ ആരോഗ്യവും നല്ല ശക്തിയൊക്കെണ്ട്. നല്ല പ്രതിരോധ ശേഷിയ്ണ്ട്. പക്ഷെ ആ ഒരു സാഹചര്യല്ല നമ്മുടെ ഇപ്പത്തെ ഇപ്പത്തെ ജനങ്ങളിൽ കാണുന്നെ, അല്ലെങ്കിൽ ഇപ്പത്തെ യുവാ കാണുന്നത്. അവര് അവരെ വീട്ട്ന്ന്- ണ്ടാക്കിയ ഭക്ഷണം വരെ ഭക്ഷണം കഴിക്കാൻ വരേ അവര് മടിക്കാണ്. അവർക്ക്പ്പൊ എന്നും പച്ചക്കറി അല്ലെങ്കി പച്ചക്കറി മാത്രം കൊടുത് ത്താല് അവര് കഴിക്കില്ല. അവർക്ക് അതിനൊപ്പം മീനോ ചക്ക ഏ കോഴിയോ അല്ലെങ്കില് എറച്ചിയോ ഇതുപോലെള്ള എന്തെങ്കിലൊര് മാംസബുക്ക് മാത്രം കഴിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ യുവസ മൂഹാളി നമ്മുടെ ഈ ജൻസീ ന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ ഈ സമൂഹം മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പ ഇതിന്റെ യാഥാർത്ഥ്യം. അവർക്ക്പ്പ നമ്മടെ വീടുകളിൽ ഇണ്ടാ നമ്മുടെ പൂർവികരൊക്കെ ഉണ്ടാക്കീന്ന് ഇതുപോലെയുള്ള ചക്കക്കൂട്ടാനൊന്നു അവര് കൊടുത്താലവർ കഴിക്കാത്ത രീതിയിലേക്ക് മാറി. പണ്ടമ്മക്കറിയാ വൈകുന്നേരങ്ങളിൽ വലേ വരെ നമ്മുടെ വീടുകളിൽ വീട്ടുമുറ്റത്തുണ്ടാക്കുന്ന പൂള ക പ്പ പീങ്ങിയിട്ടാണ് നമ്മള് വൈകുന്നേരത്തെ ചായിം കടിയൊക്കെ കഴ്ച്ചിര്ന്നത്, പക്ഷെ ഇപ്പ എന്താണ് ഇവ അവര് നഗരങ്ങളിലേക്ക് പോകുന്നു, അവിടെയുള്ള ഭക്ഷണശാലകളിൽ പോകുന്നു. അവിടെയുള്ള കരിച്ചതും പൊരിച്ചതും എന്നോ പണ്ട് ഉപയോഗിക്കാൻ തൊടങ്ങിയ ആ കരിയോ കരി എണ്ണ ഉപയോഗിച്ചിട്ട് ഇണ്ടാക്കുന്ന ഓരോ എണ്ണക്കടികളാണ് അവർ കഴിക്കുന്നത്, അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന എത്രത്തോളം ഹാനികരമാണ് അല്ലെങ്കിൽ എത്രത്തോളൊര് ഇത് ഇങ്ങൻത്തൊര് ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചാലുള്ള ഭവിഷത്തെന്താണ്, അതിനുള്ള അനന്തര ഫലം എന്താണ്, അത് മുഖേന വരുന്ന രോഗ ങ്ങളെന്താണ്? അതൊക്കെ ചികിത്സാല് എത്രത്തോളം മാറും ന്ന്ള്ളന്നും അവർ ചിന്തിക്കുന്നില്ല.
തീർച്ചയായും തീർച്ചയായും. ഞാന് പറഞ്ഞു വര്ന്നത് അതായത് അനാവശ്യമായ ഭക്ഷണം കഴിച്ചത്, അതായത് എന്റെറിവിത്തന്നെ ഒരുപാട് ആളുകള്ണ്ട് എന്റെ സുഹൃ ത്തുക്കളും അതുപോലെത്തന്നെ ബന്ധത്തിലൊക്കെള്ള ഒരുപാട് ആൾക്കാര്ണ്ട്, അവര് വീട്ട്ത്തന്നെ രാവിലെ എണീച്ചാൽ തന്നെ വീട്ട്ലെന്താ ഭക്ഷണം പോലും നോക്കാതെ നേരെ ഹോട്ടൽലേക്ക് അല്ലെങ്കില് പൊർത്തെവിടെങ്കിലും പോയിട്ട് ചങ്ങാതിമാരൊപ്പ ഇരുന്ന് രാവിലെ മുതല്, അതായത് രാവിൽത്തെ പ്രഭാത ഭക്ഷണം മുതല് ഉച്ചക്കത്തെ ഭക്ഷണോം, അതുപോൽ തന്നെ രാത്രിള്ളെ ഭക്ഷണം മുഴുവനും പൊർത്ത്ന്ന് കഴിക്കണം അതായത് ഒരു നേരം പോലും വീട്ട്ത്തെ ഭക്ഷണം, അതായത് വീട്ടിലമ്മളാർക്കും ദോഷമല്ലാത്ത രീതിയിലാണ് നമ്മുടെ വീട്ടമ്മമാരും നമ്മുടെ കുടുംബക്കാരാ ഭക്ഷണണ്ടാക്ക. ആ ഭക്ഷണം കഴിക്കാതെ പൊർത്ത് ഈ ഒരു വെറും സാമ്പത്തിക നേട്ടത്തിന് മാത്രം ഉണ്ടാക്കിയിട്ട്ള്ള ഈ ഒരു ഭക്ഷണശാലകളിൽ പോയിട്ട്, അനാവശ്യമായ ഭക്ഷണം കഴിക്കുന്ന ഒരുപാടാളുകൾ എന്റെ പരിചയത്തില്ണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരുപക്ഷെ ഭാവിയില് ഭയാനക മായ രോഗം വന്നേക്കാം. കാരണം, നമ്മളൊരു പ്രകൃതി എന്താച്ചാല് പൊർത്തൊക്കെള്ള ആളുകൾ ഒരു പക്ഷെ ഇങ്ങനെയുള്ള ഈ ഒരു ഫാസ്റ്റ് ഫുഡ്, ഏ അല്ലെങ്കില് ഇങ്ങനെയുള്ള കരിച്ചതും, പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ കഴിക്കാണെങ്കില് അവരതിന്റെകൂടെ ആവശ്യമായ വെള്ളവും, അതിനാവശ്യമായ വ്യായാമവും അല്ലെങ്കില് അവരെ കളിക്കുകയോ അല്ലെങ്കില്, മറ്റു വിനോദങ്ങൾ ഏർപ്പെടുത്തി ആ ഒരു ഭക്ഷണത്തിന് എന്താണാവശ്യകത് അത് നൽകുന്നുണ്ട്, പക്ഷെ നമ്മുടെ നാടുകൾ എന്താച്ചാല് ഭക്ഷണം കഴിക്കാൻ നേരേ ഒരു പക്ഷെ ഫോൺള് കൾച്ച് കുത്തിഇരിക്കാ അല്ലെങ്കി നേരേ വന്ന് കേടന്നൊറങ്ങാ ആ ഒരു ചിട്ട ഞമ്മളെ നാട്ടിലുല്ലാ അപ്പൊ അത് വളരെ വലിയാ അപകടം ണ്ടാക്കുമെന്ന് സംശയൊന്നുല്ലാ കാര്ണം നമ്മള് ഭക്ഷണം ആ പരമാവധി കഴിക്കുന്നു അതിന് വേണ്ട വ്യായാമം ചെയ്യുന്നില്ലാ. മതിയായ വെള്ളം കുടിക്കുന്നില്ല അതുപോൽത്തേ അല്ലെങ്കില് പച്ചക്കറി അതുപോൽത്തള്ള ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങളൊന്നും നൽകുന്നില്ല വെറും ഈ ഒരു ചിക്കനും അതുപോൽ തന്നെ ഈ ഒരു എറച്ചി വിഭവങ്ങള് മാത്രം കഴിച്ചുകൊണ്ട് യാതൊരു തര്ത്തിലുള്ള ഈ ഒരു പച്ചക്കറി സാധനങ്ങളോ അല്ലെങ്കില് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന പ്ര പ്രകൃതി തരുന്ന ഒരുപാട് സാധനങ്ങളല്ലോ അതൊന്നും ഭക്ഷിക്കാതെ ഈ വെറും ചിക്കനും മട്ടനും മാത്രം കഴിച്ചു കൂടുന്ന ഒരു കാലഘ ത്തിലൂടെ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ത് വരും തലമുറ അല്ലെങ്കില് ഭാവി കാലത്ത് വളരെ വലിയ ഒരു ബുദ്ധിമുട്ട് ണ്ടാക്കാന്ള്ള വളരെ വലിയ സാധ്യതാണ് നമ്മള്പ്പൊ കണക്കാക്കുന്നത്.
അതെ ങ്ങള് പർഞ്ഞ വളരെ ശേരിയാണ് ഈ പൊറത്ത്ള്ള ആൾക്കാര് അവരത്രത്തോളം ഭക്ഷണം കഴിക്ക്ന്ന്ണ്ട് അതിനുള്ള പ്രതിരോധമായിട്ട് എല്ലാ തിനൊരു പ്രതിവിധിയായിട്ട് അവർ അത്രത്തോളം വ്യായാമം ചെയ്യുകയും വള്ളം കുടിക്കൊക്കേ ചെയ്യുന്ന്ണ്ട്. ഞമ്മക്കറിയാം ഇത്ര എത്ര നമ്മള എത്ര കേലറീസ് കഴിക്കുന്നു ആ കേലറീസ് എ ഒയ് വാ ക്കാം വേണ്ടിട്ട് ആ കേലറികൾ ഒയ് വാക്കാം വാണ്ടീട്ട്ള്ള അത്രത്തോളം വ്യായാമം നമ്മള് ചെയ്യണം ന്ന്ള്ളാണ്. നമുക്കറിയാം നമ്മടെ നാട്കൾല് കാര്യമായിട്ട് കഴിക്കുന്നത് പൊറോട്ട എന്നുള്ള ഒരു ഭക്ഷണാ. ഭക്ഷണശാലകളിൽ പോയിട്ട് ഈ ഒരു പൊറോട്ട കയ്ച്ചാല് ന്നമ്മളത് രണ്ട് ഏഹ് പ്ലേറ്റ് ഭക്ഷ ഭക്ഷണ ചോ ടു കയ്ക്കുന്നര് തുല്യമാണ്, അപ്പൊ അത്രത്തോളം ഭക്ഷണം കഴിച്ച അത്രത്തോളം ഏ ചോറ് ദയ്ക്കണം ന്ന്ണ്ടെങ്കില് നമ്മള എത്രത്തോളം വ്യായാമം ചെയ്യണം, എത്രത്തോളം കഠിനാധ്യാനം ചെയ്യണം, എത്രത്തോളം വെള്ളം കുടിക്കണം. അപ്പൊ അതുപോലെ നമ്മളൊരു പൊറോട്ട കയ്ച്ചാൽ നമ്മള് ചെയ്യുന്നുണ്ടോ, നമ്മളെ യുവാക്കൾ ചെയ്യുന്നുണ്ടോന്ന്ള്ളത് നമ്മള് ചിന്തിക്കണം. അപ്പൊ അതുപോലെയുള്ള ഈ വ്യായാമങ്ങൾ അല്ലെങ്കി ഇതുപോലെയുള്ള നമ്മള് കയ്ച്ച അൻസര്ച്ച്ള്ള വ്യായാമൊ അല്ലെങ്കില് വെള്ളം കുടിയോ ഇല്ലാത്ത്മ്പ്ളാണ് ഇതുപോലേ രോഗങ്ങളിലേക്ക് ഞമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഞമ്മടെ കേരളത്തിനെ സംബന്ധിച്ചിട്ത്തോളം ഞമ്മളെ കൂടുതല് ആൾക്കാരും പ്രധാനമായും ആശ്രയിക്കുന്നത് ഇപ്പൊ ഞമ്മടെ ആശുപത്രികളിലാണ്. അവർ ദൈനംദിനം ആശുപത്രികൾല് കയറിയിറങ്ങേണ്ട ഒരു അവസ്ഥേണ് നമ്മുടെ യുവാക്കളും, നമ്മുടെ കുട്ടികളും, നമ്മുടെ രക്ഷിതാക്കള് കണ്ടൊണ്ടിരിക്കണ്ടേ അപ്പൊ എന്തെന്ന് വെച്ചാല് ഇതുപോലുള്ള ഭക്ഷണങ്ങള് ഞമ്മക്കറിയാം മയോനൈസ് എല്ലാവരും ഇപ്പോ മന്തി, അൽഫാം, എന്നുള്ളൊര് ഇതിലേക്ക് അടി റ്റായിക്കൊണ്ടിരിക്കാണ്. അതിൽ കൂടുതൽ ആകർഷിച്ചിരിക്ക്ണ്, അപ്പൊ അതില്ള്ള മയോണീസ് എത്രത്തോളം ഹാനീകരമാണ് ഞമ്മളെ ശരീരത്തിന്. എല്ലാവരും അത് കയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതു പോലെയുള്ള ഈ ഭക്ഷണ ശാലകളിലേക്ക് പോകുന്നത്. അപ്പൊ അതിൽ നിന്ന് മാത്രം ഏ ഓരോ ര് യുവാക്കളെയും ഓരോ കുട്ടിയെയും അവനെ അവന്റെ മര്ണത്തിലേക്ക് നയിക്കാൻ വരെ കാര്ണമാകുന്ന രോഗങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന്ള്ളാണ് ഏ ഡോക്ടർമാര് പറിയുന്നത്. അപ്പൊ ഇത്തരത്തില് നമ്മടെ ആരോഗ്യനില അല്ലെങ്കില് ആശുപത്രികളിലേക്ക് കുട്ടികള് അല്ലെങ്കില് യുവാക്കളൊക്കെ എത്രത്തോളം രോഗങ്ങള് കൊണ്ട് നിറഞ്ഞു വരാള്ള കാരണം തന്നെ ഇതുപോലെള്ള നിയന്ത്രണമില്ലാത്ത ഭാക്ഷണയും പിന്നെ അതുപോലെ വ്യായാമങ്ങള് വളരെയധികം ചുരുങ്ങിന്ന്ള്ളാണ് നമ്മക്കറിയാം മ്മളൊക്കെ പയേകാലത്ത് കലാലയങ്ങളിൽ നിന്നും വീട്ടിലേക്കും മടങ്ങിയ തെരപ്പിന്റെ വൈകുന്നേരങ്ങൾ ന്നമ്മള് മൈതാന അതുപോലെ മറ്റു കളികൾ നമ്മള് ഏർപ്പെട്ടിരുന്നു പക്ഷെ ഇപ്പള്ള വിദ്യാർഥികള് കലാലയങ്ങള് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്തിയാൽ അവർ മൊബൈൽ ഫോൺലേക്ക് ചുരുങ്ങി എന്ന്ള്ളാണ്. അവർ വീട്ടിൽ നിന്ന് പൊറത്ത്റങ്ങുന്നില്ലാ, അപ്പൊ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തില് ഇത്പോലെയുള്ള രോഗങ്ങള് അവർക്ക് വ്യാപകമായിരിക്കാം, അപ്പൊ അതിനൊ ക്കെ നമ്മുടെ രക്ഷിതാക്കൾ കൂടുതലായി രക്ഷിതാക്കൾക്ക് കൂടുതലായി അവബോധന ക്ലാസ് കൊടുത്തിട്ട് കുട്ടികളെ ഇതുപോലെയുള്ള മൈ ധാനങ്ങളിലേക്ക് പിന്നെ അതുപോലെ മൈതാനിലേക്ക് വിടണമെന്നും, ഇതുപോലെയുള്ള ഭ ഭക്ഷണശാലകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഹാനികരമായ ഭക്ഷണങ്ങൾ കൊടുക്കരുത് എന്നൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കും.
തീർച്ചയായും, തീർച്ചയായും ഇത് വെറുതെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ മാത്രം ഒരുപക്ഷെ അവർ തള്ളിക്കളയാൻ സാധ്യതുണ്ട് അത് അതിന്റെ പകരമായിട്ട് നമ്മള് കണക്കാക്കന്ന് വെച്ചാല് നമ്മുടെ നാടുകളിലെ പഞ്ചായത്തുകളും, സർക്കാരുകളൊക്കെ ഇടപെട്ടിട്ട്. സ്കൂളും ഇതിന് വേണ്ട് വേണുന്ന രീതിയിലുള്ള പരിപാടികളും അതുപോൽതന്നെ അവർക്ക് അവബോധന ക്ലാസുകളു അതുപോൽതന്നെ ആകർഷകമായ പദ്ധതികളൊക്കെ ഉത്പാദിപ്പിച്ചുകൊണ്ട് അല്ലെങ്കില് പുതിയ പദ്ധതികളൊക്കെ രൂപീകരിച്ചുകൊണ്ട്. അവരുടെ അതായത് സ്കൂൾ സമയം കഴിഞ്ഞാലും. എന്തെങ്കിലും ഒരു പരിപാടിയുടെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തിലും തരത്തില് സ്കൂൾ തന്നെ നിർത്തിക്കൊണ്ട്, അതായത് ആ ഒരു സമയം ഫോണിൽ കളിക്കാനുള്ള അവസരം നൽകാതെ അവരെ പരമാവധി ഉപയോഗിച്ച്. അവരെ ഇതുപോലുള്ള മാരകമായ രോഗത്തി നിന്നും പരി രക്ഷിച്ചെടുക്കാന് സ്കൂൾ തലം മുതലേ നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങേണ്ടതുണ്ട്. കാരണം വീട്ടന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നമ്മുടെ വാത്സല്യത്തോടെ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ വാക്കുകൾപ്പോ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളിൽ ചെവിക്കൊള്ളണംന്നില്ല. അപ്പൊ സ്കൂൾ മുതലേ അവർക്ക് ടീച്ചർമാരും അതുപോലെതന്നെ അവിടുത്തെ സാർന്മാരൊക്കെ ഉപദേശം നൽകിക്കൊണ്ട്, നല്ല രീതിയിൽ വളർത്തിയെടുത്താലെ ഇതുപോലുള്ള രോഗത്തിൽ നിന്നും, അതുപോൽതന്നെ അനാവശ്യമായ വിനോദത്തിൽ നമ്മുടെ നാടിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റൂള്ളൂ.
അതെ അതെ നിങ്ങള് പറഞ്ഞത് വളരെ ശരിയാ നമുക്കേതായാലും ഇത് കൂടുതൽ ചർച്ച ചെയ്യണ്ട ഒരു വിഷയാണ്. മറ്റ് സമയത്ത് നേരിട്ട് കാണുമ്പൊളോ അല്ലെങ്കിൽ അടുത്ത സമയത്ത് വിളിക്കുമ്പളൊക്കെ നമ്മക്ക് സംസാരിക്കാന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ നന്ദി നന്ദി
ഓക്കെ